ഹലോ
ഹലോ
കേൾക്ണില്ലേ
ഹലോ കേക്കാല്ലേ
ആഹ് ഉണ്ടല്ലോ ആഹ് എന്താ വിശേഷം
നല്ലതന്നെ
ആഹ് എന്താണ് ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ചു
ആഹ് എന്താണ് സ്പെഷ്യല്
സ്പെഷ്യലിന്ന് ബിരിയാണിയായിരുന്നു
ആഹ് എന്താ ബിരിയാണി
ഒന്നുല്ല മോനിങ്ങനെ ഒരാഗ്രഹം പറഞ്ഞപ്പോ അങ്ങനെ വെച്ചതാ അവിടെ എന്തായിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു
ആഹ് ഓക്കെ ഇവിടെ എന്താ സാധാ ചോറും ആഹ് ഫുഡ് കഴിച്ച് കിടക്കാനുള്ള പുൊറപ്പാടാണ്
അതെല്ലേ ആഹ്
ഇവിടെ സാദാ ചോറ് പിന്നെ ചീരക്കറി എന്താണ് പിന്നെ എന്തോ ഒരു മീൻട്ടാ എനിക്ക്വല്യ പരിചയല്ല മീന് പിന്നെ മറ്റേ ഇടിച്ചൊക്കെ ഉപ്പേരിയില്ലേ ഇടിച്ചക്ക അറിയില്ലേ ആ അതായിരുന്നു കഴിക്കലൊക്കെ കഴിഞ്ഞു ഇപ്പ കിടക്കാൻ നോക്ക
അതെല്ലെ ആ
പിന്നെ മ എത്ര കുട്ടികളാണ്
എനിക്ക് രണ്ടു പിള്ളേരാ ഞാനിപ്പൊ പ്രഗ്നന്റ്
അതെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്
അവർക്ക് ഒരാള് ആറിലും ഒരാൾ അഞ്ചിലും
ആ അതെ
ഉ അവിടെള്ള പിള്ളേര്
ആ എനിക്ക് മൂന്നാള് മൂത്ത ആള് ഏഴാം ക്ലാസ്സിൽക്കാണ് ഇനി രണ്ടാമത്തെ ആള് രണ്ടാം ക്ലാസ്സിൽക്ക് മൂന്നാമത്തെ ആൾക്ക് ഒരു വയസ്സ് ആ പിന്നെ എന്താ പരിപാടി
ഹസ്ബൻ്റ് ഒക്കെയോ
ഹസ്ബൻ്റ് ഇവിടെ നാട്ടിൽ തന്നെയാണ് ട്രാവൽ ഫീൽഡ് ആണ് നിങ്ങളെ ഹസ്ബന്റ്
ആളും നാട്ടിൽ എന്നെയാ ഇവിടെ ഒരു കമ്പനില് ഇമിഗ്രേഷന്റെ കമ്പനിൽ വർക്ക് ചെയ്യുന്നു
ആ ഓക്കെ പിന്നെ എന്താണ് ഹോബീസ് എന്താ എക്സ്ട്രാ എന്താ ചെയ്യല്
ഞാൻ പ്രത്യേകിച്ച് അതിനൊന്നും ഇല്ല സ്റ്റിച്ച് ചെയ്യാറുണ്ട് പിന്നെ വീട്ടില് നമ്മള അങ്ങനെ സാധാ അല്ലാണ്ട് പ്രത്യേകിച്ച് വല്യ ആഹ കൊന്നില്ല
ആ അതെ എസ് സ്റ്റിച്ചിങ് എന്തൊക്കെ ചെയ്യും പുറത്തിക്ക് ചെയ്യുന്നുണ്ടോ അതോ നമുക്ക് മാത്രം ഉള്ളതാ
ഇല്ല ആ നമ്മ മാത്രം നമുക്ക് മാത്രം ചെയ്യാറുള്ളൂ പുറത്തേക്ക് ആൾക്കങ്ങനത്തെ ഇല്ല്യ
അതെ ആ പിന്നെ ഇപ്പൊ മഴ ഉണ്ടായിരുന്ന അവിടെ
ആ ഇവിടെ നല്ല ഇടീം മഴ ഉണ്ടായിരുന്നു അവിടെണ്ടായിരുന്നോ മഴ
ഇവിടെ വല്യതന്ന് പറയാനില്ല ചെറുതായിട്ട് ഒരു ചാറ്റൽ മഴ മാത്രം ഉണ്ടായിട്ടുള്ളൂ
അങ്ങനെ ആ
ആ അതങ്ങനെ കിടക്കും ഇല്ലില്ല ഞാൻ ഹോം മേക്കറാണ്
അതെല്ലെ ആ
ആ പിന്നെ എന്താണ് വീട്ടിലത്തെ വിശേഷങ്ങള്
സുഖായിരിക്കണു അവിടെ ഉപ്പ ഉമ്മ
ഏ ഇല്ല ഞങ്ങള് ജോയിന്റ് ഫാമിലിയല്ല
അതെല്ലേ ഓക്കെ
അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ലട്ടാ അത് ഉ അങ്ങനത്ത തെന്ന് വെച്ചാ മതപരമായിട്ട് ട്ടുള്ള ഇത് ടച്ച് ചെയ്യൂലേ അപ്പൊ അത് അത് കൊഴപ്പില്ല ഇനി ശ്രദ്ധിക്ക
അ ആ
പിന്നെ എന്താണ് വേറെ വീട്ടില് വിശേഷം നിങ്ങൾക്ക് ഇവിടെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ
ഇല്ല ഇവിടെ കിണറുള്ള കാരണം അങ്ങനെ
ആ കിണറിൽ നിന്നാണോ അല്ലെ കിണറിൽ നിന്നാണോ വെള്ള ള്ളെ ആഹ് അപ്പ ഉ വേനലായിട്ട് വെള്ളം വറ്റിയിരുന്നോ എന്താ
എന്റെ വീട്ടില് ലൈൻ പൈപ്പാ അവിടെ കിണറില്ല ഉം വേനൽ കാലൊക്കെ ആകുമ്പോള് ഉം വെള്ളത്തിന്റെ പ്രശ്നം അങ്ങനെ ഇല്ല അവര് പിന്നെ ടാങ്കിലൊക്കെ പിടിച്ച് വെക്കാറുണ്ട്
ആ താങ്ക് എന്ന വെച്ചാല് നിങ്ങള് സ്റ്റോറേജ് ഉണ്ടോ നിങ്ങൾക്ക് ഡെയിലി വെള്ളം വരുണ്ടാവൂല അല്ലെ
അല്ല ഒന്നരാട വര വെള്ളം
ആഹ് ഓക്കെ അപ്പൊ ന്ന് വെച്ചാല് ഞങ്ങളുടെ എന്റെ വീട്ടിലൊക്കെ ഇവിടെ ആദ്യം താമസ ചിരന്നൊടുത്ത് നമ്മള് എന്താ കിണർ പോലെ സ്റ്റോർ ചെയ്യും എന്നെച്ചാ ഒരു മൂന്ന് റിങ്ങ് താഴ് ട്ടൊക്കെ സ്റ്റോ സ്റ്റോർ ചെയ്യുന്നു ഈ വരുന്ന വ ഈ പൈപ്പ് ലൈന് നേരെ അതിൽക്കരിക്കും വരുണ്ടാവ അപ് അപ്പൊ അതില് സ്റ്റോർ ആയിട്ട്ണ്ടാവും എന്നിട്ട് മേൽഭാഗത്ത് ഒരു ബോള് പോലെ ചെറിയൊരു ബോള് പോലെ സ്റ്റോപ്പറ് വെച്ചിട്ടുണ്ടാവും അപ്പൊ നമുക്ക്ന്ന്റിഞ്ഞു കഴിഞ്ഞാൽ അത് മുകളില്
ങ്ങ്ങ്കി മോട്ടർ അടച്ച് കയറ്റാം
ആഹ് അതെ വെള്ളത്തിന് മോട്ടർ അടിച്ച് കയറ്റാം അങ്ങനെ ഒരു ആക്സസ് ഉണ്ടാക്കലുണ്ട്
ആഹ് അതുപോലെക്കെ
ഈ പൈപ്പ് ലൈന് ചില സമയത്തൊക്കെ പൈപ്പ് പൊ ട്ടി റ്റൊക്കെ ആയിട്ട് ഒരു മാസത്തോളം വെള്ളം ഇല്ലാതാവും ആഹ് അപ്പൊക്കെ നമുക്ക് മെയിന്റെയിൻ ചെയ്ത് കൊണ്ടപോകവാൻ വേണ്ടി റ്റ് അങ്ങനത്തെ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കലുണ്ട് ആഹ്പിന്നെ ആ നിങ്ങൾ അങ്ങനെൊന്നും ചെയ്ലില്ലല്ലേ
എങ്ങനെ
ഇതേപോലെ സ്റ്റോറേജ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾക്ക് ഡെയിലി വെള്ളം വരും
ആഹ് ഒന്നരടം വരും സ്റ്റോറേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ടാങ്ക് ഇല്ലേ വലിയ ടാങ്ക് പണ്ട്ള്ളതാ ഇപ്പൊ ഒരു സ്വിമ്മിംഗ പൂളറെ വലിപ്പല്ലയാ അതുപോലെരു ടാങ്ക് അതിലിങ്ങനെ നിറച്ച് സ്റ്റോർ ചെയ്യും ആഹ് അതന്ന് പിന്നെ നമ്മ ആ അപ്പൊ അതില് മേലെ വെള്ളം കഴിയുമ്പോൾ നമ്മളൾ മോട്ടർ വെച്ചുണ്ട് അപ്പൊ അത് വെച്ച് അടച്ച് കയറ്റും
ആഹ് അത് ശെരി ഉം അങ്ങനത്തെ അപ്പൊ വല്യ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂലല്ലെ
ഇല്ല ഇല്ല കന്റീന് അടച്ച് കെയറ്റ്ണപോലെ തന്നെ
ആഹ് അങ്ങനെ നിങ്ങളുടെ അവിടെ എല്ലാരും എല്ലാരും അങ്ങനെ തന്നെയാണ് ച്ചെയ്ണെ
ഇല്ല ഏഹ് അവിടെ കെണർണ്ട് ഞമ്മള് ഇതുപോലെ കുഴൽ കിണറൊക്കെ അടിച്ചിട്ട് പിന്നെ അങ്ങനെ വെള്ളം കിട്ടിയില്ല ഉം കിണറ അടിക്കണം ആ ഭാഗത്ത് കെണറൊകെ ആ കിണറില്
ആഹ് ഞങ്ങക്ക് വിടെ കിണറും കുഴലും ഉണ്ട് കിണറ്റിപ്പോ താഴ് ഇങ്ങനെ മണ്ണ് കാണല് തൊടങ്ങി വെള്ളം വറ്റിയിട്ട് അവസാന ആ മണ്ണ് ആ നല്ല ആഹ് ഇപ്പൊ അതിന്ന് അടിച്ചു കയറ്റാനുള്ള ഇത് മോട്ടർ കംപ്ലൈയിന്റ് ആയിച്ച എന്താച്ച വെള്ളം തീരില്ലാതായപ്പോ പ്പങ്ങനെ വെള്ളില്ലാതെ വർക്ക് ചെയ്തിട്ടൊക്കെ മോട്ടർ കംപ്ലൈന്റ് ആയി അപ്പൊ കൊഴലീന്നാണ് നങ്ങള് ഇപ്പ യൂസ് ചെയ്യുന്നത് അപ്പ ശ കൊ ഇപ്പോ മഴ രണ്ട് മൂന്ന് ദിവസായിട്ട് മഴണ്ട് അപ്പൊ അതുകൊണ്ട്പ്പോ ഒരു റിംഗ് വെള്ളട്ടുണ്ട് പക്ഷെ മോട്ടർ കംപ്യിന്റ് യ തുകൊണ്ട് ഇപ്പോഴും കൊയലീന്ന് തന്നെയാണ് വെള്ളം അടിക്കുന്നത് പക്ഷെ ഇൽക്കട ല്ത്ത വെള്ളത്തിന് ഭയങ്കര കറയാണ് അപ്പോ നമ്മളുടെ ഈ ക്ലോസറ്റ് ടൈല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കറ പിടിക്കും ഡെയിലി ക്ലോസിറ്റ് ക്ലീൻ ചെയ്യാൻ തന്നെ നമുക്ക് സമ ഉണ്ടാവുള്ളൂ അത്രയും കറ്യ്‌ര്ക്കും ആഹ് പിന്നെ അതു മാത്രല്ലേ നമ്മള് ഈ ബക്കറ്റുംന്തൊക്ക അതിലൊക്കെ നല്ല കറിയിരിക്കും
ആഹ്
ബക്കറ്റുകളു പിന്നെ അപ്പൊ അതിന തന്നെ ക്ലീനിങ്ങിന് തന്നെ നമുക്ക് സമയം വേറെ വേറെ
മറ്റേ കട്ടി കൂടിയ വെള്ളയിരിക്കുംല്ലേ
ആഹ് അതെ നല്ല വെള്ളം പിന്നെ അത് മാത്രല്ല ഇത് നമ്മള് കൂടുതലും ഈ കിണറ്റിൽന്ന് ന്നെ യൂസ് ചെയ്യുന്ന കൊണ്ട് ഈ മറ്റേ കൊഴലും യൂസ് ചെയ്യാറില്ല അപ്പോ ആഹ് യൂസ് ചെയ്യാത്തയി ന്റെ ആഹ് ഒരു സ്മെല്ലും ഉണ്ടാവും ഇപ്പ ഡെയിലി ഇപ്പോ ഒരു മാസത്തോളായിട്ട് ആദിന്നന്നെ അടിക്കണോണ്ട് കൊഴപ്പല്ല വെള്ളം സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ കറട കാര്യത്തിൽ ഇപ്പോഴും അതേപോലെ തന്നെയാണ് നിക്കുന്നത് ആഹ് പിന്നെ വേറെ നിങ്ങള് പൊറത്തൊന്നും പോവലില്ലേ
പൊറത്തു പൊവാൻ ആള് വിടെ ല്ല നാട്ടിലില്ല
ആഹ് നാട്ടിലില്ലല്ലേ ഐ ശരി ആഹ് ഓക്കെ ആഹ്
ഉം പൊറത്ത് പോക്കൊന്നുംല്ല
ആഹ് വെക്കേഷൻ ആയിട്ടും വീട്ടിൽ തന്നെയാണോ
ആഹ് എന്റെ വീട്ടില് പോയി
ആഹ് ആഹ് ആഹ് ഓക്കെ പിന്നെ ന്താണ് കുട്ടികളൊക്കെ ഉറങ്ങിയാ
ഇല്ല്യ അത് എവിടെണ്ട് ഉങ്ങിട്ടില്ല
എത്ര മാസമായി
ഇപ്പൊതേ എട്ട് തുടങ്ങി
എട്ട് തോടങ്ങിയാ
ആഹ്
ആഹ് അപ്പൊ പാക്കിങ് ഒക്കെ ക തുടങ്ങിയാ
ഇല്ല ഒന്ന് ഇനി മേടിക്കണം തോടങ്ങണം
ആഹ് ഐ ശരി ഇപ്പൊ ഏതൊക്കെ കുട്ടികളാണ്
ഒരു മോനും ഒരു മോളും
ആഹ് അയ്ശരി മൂത്തത് മോളാ ആഹ് ഓക്കെ പിന്നെ ചെക്കപ്പോക്കെ കയ്ഞ്ഞോ
ആഹ് ചെക്കപ്പ് ഇപ്പൊ ഇനി പതിമൂന്നാം തീയതി പറഞ്ഞുണ്ട് ചെക്കപ്പിന് പോണം ഉം അത് കഴിഞ്ഞിട്ട് സ്കാനിങ് ഉണ്ട്
അപ്പൊ ഏ ഏത് മാസം ഡെലിവറി വരണെ
ഡെലിവറി ജൂലൈയിലാണ് പറഞ്ഞിരിക്കുന്നത് ജൂലൈ ഫസ്റ്റ് സ്കൂൾ തുറക്കും
ആഹ് ഓക്കെ ക്കെ ശരി ആഹ് അപ്പൊ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ
ബുദ്ധിമുട്ട് ഇപ്പോ ഡെലിവറി അടുത്തല്ലോ അപ്പൊ അതിന്റതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കുഴപ്പല്ല അങ്ങനെ പോണ
ആഹ് നടക്കാറൊക്കെ പോവലില്ലേ
ആഹ് ഞങ്ങള് ഇപ്പൊ സെപ്പറേറ്റ് താമസിക്കാണ് അപ്പൊ ഈ നടക്കലൊക്കെ ആഹ് ഇറ മേലെയാണ് അത് രണ്ടാം അങ്ങനെ
ആഹ് നിങ്ങ സപ്പറേറ്റ് താമസിക്കുമ്പോ പിന്നെ അത്യാവശ്യം വീട്ടിൽ തന്നെ പണികൾ ഉണ്ടാവൂലേ
നമ്മള് മാത്രന്നേ ള്ളൂ
ആഹ് പിന്നെ ഹെൽപ്പിന് ആരുല്ലാത്തോൊണ്ട് പിന്നെ എല്ലാ പണികളും ഒറ്റയ്ക്കന്നെല്ലേ
ആഹ് ഒറ്റയ്ക്കന്നെ എല്ലാ പണിയും ചെയ്യും ആഹ് നോർമലയിരുന്നു എനിക്കിപ്പോ പത്ത് വർഷ ഗ്യാപ്പിൽ അങ്ങനെ ഡെലിവറി ആഹ് ആഹ് മോൾക്
ആഹ് ക്കെ പത്ത് വർഷം ഗ്യാപ്പായ്ല്ലേ
ഉം പത്ത് പതിനൊന്നാമത്തെ വർഷ
ആഹ് ഓക്കെ ശരി ഇപ്പ വീട്ടില എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്യ്ണോണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു എക്സസൈസിന്റെ കാര്യം ആവശ്യം ണ്ടാവൂല
ആഹ് അതെ
മെ മെഡിസിൻ ഒക്കെ എടുക്കലില്ലേ
ആഹ് അതൊക്കെണ്ട്
ആഹ് അപ്പൊ ചെക്കപ്പിനൊക്കെ ആരായിട്ടാ പോവല്
ചെക്കപ്പിന് എഹ് എന്റെ കസിന്റെ കൂടെ പോയിതായിരുന്നു പ്രാശ്യം ഇനിപ്പോ ആള് വരും ഹസ്ബന്റ് ഇനിപ്പടുത്ത ചെക്കപ്പ് ആവുമ്പത്ത്ന് എത്തും
ആഹ് ഓക്കെ ശരി ആഹ് പിന്നെ എന്താണ് വേറെ ഇത് നിങ്ങള് മറ്റേ ടീട്ടി എടുക്കലൊക്കെ കഴിഞ്ഞോ
ആഹ് അത് അഞ്ചാം മാസം ഫസ്റ്റില് ആഹ് അങ്ങനെ ഒക്കെ ആഹ് രണ്ട് ട്ടീട്ടിണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പഴാ
വെള്ളം നല്ലോണ്ണം കുടിക്ക്ണ്ല്ലേ
ആ വെള്ളംകുടിയൊക്കെണ്ട്
ആഹ് എന്ത് നമ്മള് ഇപ്പൊ ഒന്നാമത്തെ ചൂടും അല്ലേ എങ്ങ നിങ്ങ എന്ത പറയാ പ്രഗ്നൻസില് ഡബിൾ ചൂടാവും ന്നാണ് പറയാ
അതെ ചൂട്പ്പൊ
ഓക്കേട്ടാ ശരിന്നാ ഓക്കെ
ആഹ് ഓക്കെ ശരി